ഹലോ
കേൾക്കുന്നില്ലേ ആ കേക്കാൻ പറ്റണില്ലേ ആഹ് അവിടത്തെ നല്ലോണം കേക്കണ്ട് പറഞ്ഞോള് ആ വേറെന്താ പിന്നെ യാത്രകളൊക്കെ പോവാറുണ്ടോ
യാത്രകള് ഞാന് തനിച്ചല്ലേ അപ്പ ഞാനങ്ങന പോവലില്ല ഒറ്റക്ക് പോവൂല
ആ അത് ശരി ആ ഹസ്ബൻഡ് ഗൾഫില ആ അത് ശരി ആ
മക്കളെ കൂട്ടിയിട്ട് ഒറ്റക്ക് പോകുന്നില്ല പിന്നെ എന്റെ വീട്ടന്ന് പോവും വീട്ടിന്ന് അവരെ ആ റിസ്ക്കാണ്
ആ
വീട്ടന്ന് എന്താണ് ഉമ്മാന്റിയ അവരൊക്കെ ഒപ് ഒപ്പം പോവലുണ്ട്
ആ മക്കക്കൊക്കെ ഇഷ്ടാവുല്ലെ പോണത് പൊർത്ത് പോണത്
ഇതാ ഇപ്പളും കൂടി പറഞ്ഞിരുന്നിട്ടെ ഒള്ളു അമ്മ എവിടെ ക്കെലും പോവാന്ന്
ഒഴിവ് കിട്ടിയാലവർക്ക് പോവണം അവിടക്കെള്ള പ്രശ്നാണ്
പാർക്കൊക്കെ പോക പാർക്കക്കെ പോക ഞാൻ പറഞ്ഞ് മഴയാണ് ഡാ റയിലൊക്കെ പൂട്ടി പോവാനാർനങ്ങനെ ഇരിക്കാണ്
മഴയത്ത് ബുദ്ധിമുട്ടാണല്ലോ
മഴയത്ത് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മ കൈയ്യില് വണ്ടി ഇല്ലല്ലോ അപ്പൊ പിന്ന ഒറ്റക്കോവും നമ്മക്ക്
ആ ആ അതൊക്കെ ഇല്ലേ അറിയൂല്ല ഞാൻ ചെറുതായിട്ട് ഇവിടൊക്ക പോക്കത്ത് റോഡിലൊക്കെ ഓട്ടും സ്കൂട്ടിയൊക്കെ ഓട്ടിനോക്കും വല്യ വണ്ടിയൊന്നും ഓട്ടൂല്ല സ്കൂട്ടിക്ക ഓട്ടി നോക്കും പക്ഷെ അങ്ങാടിക്ക വ റോട്ടി ക്കെറക്കാൻ പേടിയാ കൊറെശ്ശോക്കെ ഇവിടക്കിങ്ങന ഓട്ടിനോക്കും പിന്നെ നിങ്ങള് ചെയ്യൂല
ഇല്ല എനിക്കും പടിയാണ് വണ്ടിയൊക്കെ എണ്ട് വീട്ടില് സ്കൂട്ടി ഇണ്ട് പക്ഷെ ഓട്ടാന് പേടിയാ
ആ ഞാന് ഇവിടെ ഇങ്ങനെ ഞങ്ങളെ മുന്നികൂടെക്കെ എള്ള ചെറിയറോട്ടിലൊക്കെ ഇങ്ങനെ ഓട്ടി നോക്കും സ്വന്തായിട്ടന്നെ ഏ വല്യ വ ണ്ടി വരുന്ന അങ്ങാടിക്ക് മെയിൻറോട്ടിക്കെറക്കാന് ഒരു ധൈര്യല്ല
ലൈസൻസ് ഇണ്ടോ
ലൈസൻസു ഇല്ല ലൈസൻസ് എടുക്കാനൊന്നും പോയില്ല അ ഭാഗൊന്നും ചിന്തി ച്ചില്ല അയിന് ആദ്യ അത് പഠിക്കണ്ടേ കൊറച്ചെ കൊറച്ചെങ്കിലും പോണന്നക്കെ ഇണ്ടായിന് നോക്കണഞ്ഞി കുറച്ചൂടൊക്കെ ആവട്ടെ ഉം രസാണ ല്ലോ ആ സുഖാണ് ഞമ്മക്ക് പിന്നെ
ഇന്ന് എല്ലാരും അയ്ന് ഇന്ന് പിന്നെ സ്കൂട്ടി ഒരു ഡ്രൈവിംഗ് അറിയാത്ത സ്ത്രീകൾ കുറച്ച്ള്ളുന്ന് എന്തേലൊരു അല്ലെങ്കി കാറ് ഏസ്കൂട്ടി സ്കൂട്ടിയന്നെ ഒരുവിധം എല്ലാരുംനോട്ടാ
ആന്റെ അനിയത്തികളൊക്കെ പഠിച്ച് ഓലൊക്കെ ലൈസൻസ് എടുത്തു കൊണ്ട് കുട്ടികളൊക്കെ കൂട്ടിപ്പോരും വീട്ട് ക്കൊക്കെ ഓലെ സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ പോകും
സുഖാണ് ഞമ്മള് വീട്ടില് പിന്നെ ഒരാളെ മാത്രം ആശ്രയി ച്ച് നിക്കണ്ടാ
ആ നാട്ടിൽ ആണുങ്ങള് നാട്ടിലില്ലാത്തോൽക്കൊക്കെ നല്ല സുഖാനേ അനിയത്തിയൊക്കെ പറയും അയി ൻ്റെ മുന്നേ വണ്ടിഓട്ടി പഠിക്കണ ഓള് കാര്യയിട്ട് പഠിച്ചത് തന്നൊഅയിനാ കുട്ടിളെ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഓരന്നെ പോ പോണ്ടേ
ആആ
ആവശ്യല്ല സാധനങ്ങൾ വാങ്ങണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എ തൊട്ടേനൊക്കെ പോവണ്ടേ ആണ്ങ്ങൾ വീട്ടില്ലഞ്ഞാല് ഓള് പറയാ വണ്ടിയൊക്കെ ആയപ്പോ ഒരു സുഖാണ് മറ്റേത് പോണതലോ ചികുമ്പോ ഒരു മടിയാണ് പൊറ അതെ ഇപ്പം അത് എങ്ങനെ സൗകര്യം ഉള്ളൊണ്ട് സഖാണ്
ബസിന്റെ ടൈം അല്ലെങ്കിൽ നമ്മള അത്യാവശ്യത്തിന് നമ്മള് ഓട്ടോക്കാരെ വിളിച്ചാല് ഓട്ടോവും കിട്ടൂല
ആ പിന്നെ എന്തെങ്കിലുമൊക്കെ വാ സ്കൂട്ടിയൊ ണ്ടെങ്കി നമുക്ക് സമയം ലാഭി ക്കാ എപ്പ ബാണങ്കിലും പോവാലോ
സിന്റെ സമയം നോക്കണം
ആ ബസ്സിന്റെ സമയം നോക്കണം കൊറേ സമയം വേസ്റ്റ് ആയി പിന്നെഓ എന്തെങ്കിലുമൊക്കെ സാധനൊക്കെ വാങ്ങി പോരുമ്പോഅ ഏറ്റി പോരാനൊക്കെുദ്ധിമു ട്ടാണല്ലോ ബസ്സിലൊക്കെ ആവുമ്പോ വീട്ടിലേക്കെ ആവശ്യമുള്ള സാനങ്ങൾ അതോല കുട്ടികള ആവശ്യങ്ങൾ സ്കൂളുകള് അംഗനവാടികൊക്ക ആക്കി പോവാന എല്ലാ കാര്യങ്ങൾക്കും
പേടിയാണ്
ഉം പേടിണ്ടാവാൻ പാടില്ല നമ്മളനെ എന്താറിയോ നമ്മള മാത്രം ആലോചക്കൂല്ല കു ഈ നമ്മള് നമ്മക്ക് എന്തെേലും പറ്റിയാലോ എന്നൊക്കെള്ള തോന്നലാണ് എനിക്കുള്ള പ്രശ്നം അതാണ്
ആ ആ അതൊന്നലന്നാണ്
ആനമ്മൾ നമ്മൾ എന്തെങ്കിലും പറ്റിയാല് അവർക്ക്രാ അവരെ നോക്കാൻ ആരാന്ന് തോന്നല് വരലാാണ് അത് കുട്ടികളൊക്കെ വേഗം പഠ ണ്ടന്ന് പറഞ്ഞ എന്താറിയോ അവർക്ക് ഒന്നിനെ പറ്റിയൊരു പേടില്ലല്ലോ ഒരു പേടി അമ്മനെ പറ്റിയില്ല എന്തായാലും കൊഴപ്പില്ലാന്നുള്ളരു ചിന്തയല്ലേ
പഞ്ഞ
അതള്ളവർക്ക് പെട്ടെന്ന് പഠിക്കും അങ്ങനെ പേടില്ല ഞാല് അവലൊക്കെ അടുത്തടെ പോവല്ലേ ചെയ്യ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണന്നൊന്നുമല്ല ചെറിയ മക്കൾ
ഉ അല്ല ഇങ്ങ വരുന്ന മാ മക്കളൊന്നും ഒരാളും പഠിപ്പിക്കണ്ടന്ന ആവശ്യംുണ്ടാവില്ല അവരന്നെ സ്വന്തം പഠിച്ചോളും
ആഹ അതന്നെ അങ്ങനെയാണ് അവർക്ക് പേടില്ല എന്ത് പറ്റിയ അങ്ങനെ അങ്ങനെ പറ്റിയോ അങ്ങനെന്നുള്ള ചോദ അവർക്ക ഇല്ലന്തോ ബാ എന്താ ആന്നള്ളന്നു
ഓ പിന്നെ പത്ത് വയസാ വയസായ കുട്ടി അല്ലെങ്കിൽ ഒക്കെ കുട്ടി വിട്ട് കുരനെ കാണണം പന്ത്രണ്ട് വയസ കുട്ടികളര് മദ്രസ്ൊക്കെ ആ
ഇവിടെന്റെ മോള് എപ്പോഴും കച്ചറയ പഠിപ്പിച്ച് കൊടുക്കണില്ല പഠിപ്പി- കൊടുക്കണില്ലന്ന്റിഞ്ഞിട്ട് അപ്പൊ ഉളളിപ്പോ പറയും ആവട്ടെ സമയം ആവുമ്പോ പഠിപ്പിക്കൂ അന്നെ ഇപ്പൊ വേണ്ടാന്നറിയാം എല്ലാരുംഓളെ കൂടെള്ള കുട്ടികളൊക്കെ ഉണ്ട് നമ്മള അടുത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അതേപോലെ ഇവിടെ റോട്ടി കൂടൊക്കെ ഇങ്ങെ കൊ ഓട്ടി നോക്കും അത് കാണുമ്പോ ഇളും ഇങ്ങനെ കൊറയോക്കെ പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട്ന്ന് കൊടുക്കണം നോക്ക വണ്ടി അതിനുള്ള പ്രശ്നാണ് ഒക്കൽ ഇരിക്കണ വേണ്ട ഒറ്റക്ക പോയി വോക്കണം അപ്പൊ അതിന് സമ്മക്കൂല ഓളപ്പാ എന്നെ ചീത്തറയു അപ്പം ഉങ്ങ നിങ്ങന്നെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇപ്പത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറയാണ് ഓക്കത്ത് ഓ ഓട്ടൻ കൊടുക്കണം വേണ്ടി സ്വന്തമായിട്ട് അങ്ങട്ട് നമ്മക്ക് പേടല്ലേ
ഇപ്പൊ നിയമപ്രശ്ന ആണെങ്കിൽ ഇഞ്ഞിപ്പോ നമ്മള വീട്ടു പഠിക്കുന്നണാനിട്ട അല്ല വേറെ അറിയുന്ന പറ്റി
ആഹ എ എന്മേൽത് തട്ടിയാലും അവക്കരു പ്രശ്നം ന്നല്ലേ ഞാ അത് രക്ഷിതാക്കൾക്കല്ലേ പിന്നെ കേസ് വര അപ്പ
ആഹ ജയില് പോകണ്ട അവസ്ഥരാ അല്ലെങ്കി അവര് ചോദിക്കാ അറിയഞ്ഞിട്ടല്ല അവർക്ക് വിഷയല്ല ആ ആവുമ്പോളല്ലേന്ന് അറിയും പറ്റുമ്പോൾല്ലേന്ന്റിയാം അവരോടൊക്കെ എന്തെും പറഞ്ഞാല് പറ്റൂല എന്നുള്ളൊരു ഉറപ്പാണ് ഓക്കെ
ആഹ
എന്താണ് പറഞ്ഞാലേ ഇങ്ങ് ഇങ്ങ പറയും ഇ നിങ്ങ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാരും ഉപ്പച്ചോളൂ കൊടുക്കുവോ അങ്ങനെ ഇങ്ങനെയക്കെ പറ ഞാൻ പറയും പതിനെട്ട് വയസ്സ ആാവട്ടെ എന്നാ പിന്നെ പിന്നെ ലൈസൻസ്
ഉം എന്തേലും സംഭവിച്ചു കഴിഞ്ഞാല് ഞമ്മ
അവ അപ്പപ്പോഴും അവർക്കൊന്നുംല്ല അവർക്കൊന്നുംല്ല അപ്പളും കുട്ടികൾക്കോക്ക എത്തപ്പോ അപ്പോള ഓക്ക ഒരു പ്രശ്നമല്ല നമ്മള അനുഭവിക്കേണ്ടക്കെ നമ്മള ഉം ഇതേപോലെ മോന ഇത അതേപോലെ കച്ചറനും ആദ്യൊക്കെ ആ കൊറോണ ടൈമില് ഇതേപോലെ ആ വണ്ടി കൊണ്ടുപോയി ഞാൻ ചിക്കൻ വാങ്ങാൻ അങ്ങാടിക്ക ത്തൊന്നും വേണ്ട അതിന്റെ മുന്നോയിട്ടൊരു കടണ്ട് മെറോട്ട് കത്തണ്ട അപ്പം അതിന്റെ മുന്നേ ഒരു കടണ്ട അപ്പൊ ഞാാന് എന്ത് വണത് ഈ വണ്ടി എടുത്തോന്ന് പറഞ്ഞാൽ പെട്ടന്ന് പോകവും കടയിൽ പോനൊക്കെ പോന ഇപ്പ പുൊറത്ത് അന്ന് ഒർക്ക് പോവാ ആ അല്ലെങ്കിൽ മടിയാണ് നടന്ന പോ ഒരു പത്ത് മിനിറ്റ് നടക്കാനൊള്ളു അങ്ങാടിക്ക് അപ്പൊ ഞാന് മ കട്ടറോട്ട് നമ്മളെ റോട്ട് ഇടക്കൂടെ അല്ലെ കരുതിട്ട് ഞാൻ പറഞ്ഞു ന്ന ജ്ജ് വണ്ടി എടുത്തോ അങ്ങാടീക്കൊന്നും എത്തേണ്ട ആൾക്കാരുടെ ഒന്നും പോണ്ട അതിന്റെ മുന്നെയാണ് കട ഉള്ളത് അപ്പൊ ചിക്കൻ കട ഉള്ളത് അപ്പൊ ഞാൻ എന്നാ വണ്ടി എടുത്ത് പോയിക്കോന്ന് പറഞ്ഞ്. വണ്ടിക്ക പോയി പോയി ചെന്ന തന്നെ പോലീസിന്റെ മുന്നിൽ
ആഹ ങ്ങട്ടോ
അങ്ങാടിന്റെ അടുത്ത അങ്ങാടീൽ പിന്നെ അങ്ങാടിൽ പോലീ ന്തന്നെ ഓലെ ഇങ്ങട്ട് നോക്കി ഇങ്ങെനെ നിക്കാണ് പറഞ്ഞത് അവർ വേറെ എന്തോ കാര്യത്തിന് വന്നതാ അവരെ മുന്നിക്ക് ഇവൻ ചെന്നത് അവർക്കറിയില്ല അവ കൊറെേ പറഞ്ഞ് നോക്കി ഇങ്ങോട്ട് വന്നത് അപ്പൊ എങ്ങോട്ടാലും വണ്ടി കൊണ്ടല്ലേ ചെന്നത് പിടിച്ച് വണ്ടി പിടിച്ചു ചാവി വാങ്ങി ഫോട്ടോ എടുത്ത് വണ്ടി കൊണ്ട് അവര് പോയി. എന്നിട്ട് ഇവ ങ്ങിട്ട് വരുന്നേ ഇന്നെ ഫോട്ടോ എടുത്ത്ന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു വരുന്നു ഓല്ക്കതരു പ്രശ്ന അങ്ങനൊരു ഇതില് വരണ്ട് ഹി ഹി ആകെ വിശയായി പ്രശ്നായി ഞാനാണ് കൊടുത്തയച്ചു ചെയ്ത് അങ്ങനെ കൊടു ഞ എല്ലാത്തിനും എതിരിക്കുന്ന ഒരാളായി അന്ന അങ്ങനെ തോന്നി എന്താ അറിയില്ല ഏതാലും വിഷയായി ഏതാലും പോയി ഉം സ്റ്റേഷൻക്ക് വരാൻ പറഞ്ഞു. ഇപ്പാനോട് സ്റ്റേഷൻക്ക് വരാൻ പറീന്നറിഞ്ഞ് പോയി.
ആഹ്
ത്തി അയ്‌ലെ ഇഞ്ഞി ഓൾടെപ്പ ഇവടെ വാർഡ് മെമ്പറിം ഒക്കെ വിളിച്ച്, അമ്മക്ക് അമ്മള് നേരിട്ടാണ്ട് ചെന്നിട്ട് കാര്യല്ലല്ലോ ആയാധി കാര്യങ്ങൾക്ക് ഒന്നും. ആ മെമ്പർ പറഞ്ഞു ഇങ്ങള് പൊയ്ക്കോളിം ഞാ പ് ഉം ശരിയാക്കി തരാ അല്ലെങ്കി നല്ല ഫൈൻ അട ക്കണ്ടേ ചെറിയ കുട്ടിയല്ലേ ഓനന്ന് പ പന്ത്രണ്ട് പയ്മൂന്നോ പയ്നാലൊക്കെ ആയിട്ടൊള്ളൂ.
ആഹ് ആഹ്
അങ്ങനെ പോയി ഏറേ നേരം പോയ് പ് സ്റ്റേഷനില് പോയി പിന്നെ ഓരൊക്കെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഏഹ് വല്ല ഫൈനതാ ആകെ ഇരുന്നൂറ്റി അയ്മ്പതോ അത്ര അടച്ച് പോന്ന് അല്ലെങ്കി അതിന്റെ തലേ ദിവ സാപ്പ ഒരേ ഇതേപോലൊരു കുട്ടിന്റെ കയ്യീന്ന് അങ്ങാടി ആഹ് അങ്ങാടീന്ന് പിടിച്ചിട്ട് ആഹ് ഓലെ ചങ്ങായിന്റെ മോന് ഇതേപോലെ കയ്യീന്ന് ഓലെ പിടിച്ചിട്ട് പതിനയ്യായിരം അടച്ച് വന്നിട്ടേ ഉള്ളൂന്നറഞ്ഞു അന്ന് തലേന്ന് അതിനെ പറ്റിയൊക്ക ഇവിടുന്ന് പറഞ്ഞിട്ടിണ്ട് യാ അങ്ങനെ ആഹ് റോഡ് ഒറ്റക്കല്ല അങ്ങടിക്കല്ലല്ലോന്നുള്ളവക്ക് പിന്നെ അതിന്റേഷം പിന്നെ ഓന് വണ്ടി വേണ്ട അതിന്റ അത് വരേ ഓന് പ്രശ്നേയിരുന്നു. വണ്ടി തരൂല്ലാന്നറിഞ്ഞിട്ട് അതോട് കൂടി അവന്റാവശ്യം കഴിഞ്ഞു.
ഞമ്മള് പ്രതീക്ഷിക്കണ പോലെ അല്ല കാരം അവര് എപ്പളാണ് മുന്നില് വന്ന് ചാടുകാന്ന് പറയാൻ പറ്റൂ ലാലോ ഉം എന്നായിക്കോട്ടേന്ന ശെരീന്ന ഹലോ ഹലോ